ആഹ് ഫ്രീയായിട്ട് ഇരിക്കാണോ
ആഹ് അതെ സുഖായിരിക്കുന്നു ഊണ് കഴിഞ്ഞേച്ച് വന്നിങ്ങോട്ടൊന്നിരുന്നതാ
അപ്പഇങ്ങളീ കുഴൽത്തെ വെള്ളം യൂസെയ്യുമ്പോ മുടി കൊയിച്ചിലില്ല
മുടി കൊഴിച്ചിലുണ്ട് ശെരിക്കും പറഞ്ഞാ കേട്ടോ മുടി നന്നായിട്ട് പോവും എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നാ
ഏത് വെള്ളം യൂസെയ്യ്ണെ
കൊറേ ഇതിപ്പാെരു അഞ്ചാറ് വർഷവേ ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് അപ്പം അയിന് മുന്നേ ഒള്ളിടത്തും വെള്ളം അത്ര നല്ലതൊന്നും അല്ലായിരുന്നു
അവിടെ എന്താനിം കെണറായിനോ
അവിടെ ഇല്ല പൈപ്പ് വെള്ളവായിരുന്നു
ആഹ് പൈപ്പ് വെള്ളം ഭയങ്കരതാ ഈ ബ്ലീച്ചിംഗ് പൗഡർ കൂടി കൊഴൽത്തെ പിന്നെ നാച് ച്ചുറൽ വെള്ളാപണ് ഈ ഫിൽറ്ററഒന്നും ചെയ്യാത്തായതോണ്ട് പിന്നെ കാെഴപ്പണ്ടാവൂലേ
ആഹ് വല്ല്യ കാെഴപ്പവില്ല എന്നാലും അത്ര ശരിയല്ല
ത്ത വെള്ളം യൂസ് ചെയ്യുമ്പഴേ നമ്മൾ ഈ കക്കൂസ്ത്തെ ഇതിലൊക്കെ ഇത് വരും കറ വരും ഇരുമ്പിന്റെ കറ
ആഹ് വരും ശരിയാ ആഹ് ആ വെള്ളത്തിൻ്റെ ഒരു പാ വെള്ളത്തിന്റെ ഒരു
കറണ്ടാവും ഉം ഉം ഞങ്ങള്ഇവടെ കൊയീല് വെള്ളാ യൂ സെയ്യൂലാ എന്നാലും വെള്ളത്തിന് കുടുങ്ങുമ്പളൊക്കെ എട്ക്കൊള്ളൂ നനക്കാനും ചെടി നൻക്കാനൊക്കെ
ആഹ് അടുക്കളയിലെ പാതകത്തേലൊക്കെ ആണെങ്കിലും ആ വെള്ളത്തിൻ്റെ ഒരു കറ പിടിക്കും അതുണ്ട് ശരിയാ
ഇങ്ങൾടെ ഇങ്ങനെ എന്താ അങ്ങനെ വല്ലാ ഒന്നും ആയിട്ട്ണ്ടാവൂലലേ പുതിയ വീട് ത്തതല്ലെങ്കില് റെ ഇങ്ങനെ
ഇല്ല പുതിയ വീടാ
ഉം പണിതതന്നെല്ലേ
ആഹ് പണിതിട്ട് ഞങ്ങൾ മേടിച്ചതാ അപ്പം അങ്ങനെ ആഹ്
അങ്ങനെ വീട് അങ്ങോട്ട് മാറിയത് ടൗൺ ഏരിയക്ക്
ഇത് ഇവിടെ അട്ത്ത് തന്നെയാണ് അല്ലാതെയുള്ള വീട് തറവാടും ആഹ് അവിടെ അട്ത്താ ആഹ് അങ്ങനെ
പയെ വീട് അങ്ങനെ എന്തേലും ആവശ്യത്തിന് കൊട്ത്തതെെര്ക്കുലേ
അത് വേറെ ഒര്ചേട്ട അനിയന്മാര് അങ്ങോട്ട് ഇങ്ങോട്ട് ഓരോര്ത്തർക്കാണ്
അങ്ങനെ അങ്ങനെല്ലെ ഇങ്ങളെ ഇങ്ങനെ ഈ ഫംഗ്ഷനൊക്കെ വെരുമ്പാെ എല്ലാരും കൂടി ഒരുമിച്ച് കൂടല്
കൂടും ആഹ് അതെ ആഹ്
ഉം അവടെ ആരാ ഇള്ളത്
അവടെ ഒരു ചേട്ടനുണ്ട്
ഉം അമ്മയും അച്ഛനൊന്നും ഇല്ല
ഇല്ല മരിച്ചു പോയി അമ്മാകാെറച്ച് നാളായി മരിച്ചു പോയിട്ട് അമ്മെ അമ്മ ഇണ്ടാറ്ന്നു
ഇഞ്ഞ് ഇപ്പോ ഒര് ഫംഗ്ഷനായിട്ടൊന്നും വെരാനില്ലല്ലേ എങ്ങനെ ക്രിസ്മസ് പോൽത്തൊന്നും
ഒണ്ടല്ലോ ക്രിസ്ത്മസ് ഉണ്ട് ക്രിസ്മസിനൊന്നും ഇപ്പം ഇപ്പൊ പഴയ പോലെ ഒന്നും ആൾക്കാര് അങ്ങനെ ഒരു ഫംഗ്ഷനൊന്നും അത്തറെ ഹ് ഇതായിട്ട് കൂടലൊന്നും ഇല്ല
ഇല്ല ഉം പണ്ടൊക്കെ ഞങ്ങള് ഇന്റെ വീടിന്റെ അട്ത്തൊക്കെ ഇങ്ങൻത്തെ ഇതൊക്കെ കാണുമ്പാെ ഞങ്ങള് മണ്ടി പോവേന് രുന്നനെ ഈച്ച് കരാേ ഒക്കെ ഇട്ട് വെര്നത് കാണുമ്പാെ മുഠായി കിട്ടാൻ വാണ്ടീട്ടെെ ഇപ്പൊ ഇഞ്ഞ് അപ്പൂപ്പന്മാരെ തന്നെ ചെറിയ മക്കളെ കൊണ്ടാ ചെയ്യ്ണ്
ആഹ് ഇപ്പൊ അത്രെ രസം ഉം ഇപ്പഅങ്ങനെ വെല്യ ആഘോഷൊന്നും ഇല്ല
ഉം അങ്ങനെത്തെ ഇപ്പൈന് ഇങ്ങനെ വെല്യ വെല്യ ആഘോഷങ്ങള് ആഘോഷിക്ക്ണോൽക്ക് എന്നും ആഘോഷാണ് ചെലർകാെക്കെ
ഇല്ല ആഹ് ശെരിയാ
ഇങ്ങള് ഈ വൈനെക്കെ ഇണ്ടാക്കല്ണ്ടോ
വൈൻ ഞാൻ ചെലപ്പാെ ഉണ്ടാക്കും അങ്ങനെ മിൻസ് ഒരു വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം എങ്ങാനും ഒന്ന് ഒണ്ടാക്കും മുന്തിരി നല്ല മുന്തിരിങ്ങ കിട്ടുവാണെങ്കി
കേക്കാണ്ടേ
അതെ ആഹ് ഇപ്പൊ ഒണ്ട് ഇപ്പം പെട്ടെന്ന് ഇണ്ടാക്കാവുന്നതുണ്ട് ത്രീ ഡൈസുംങ്ങാെണ്ടൊക്കെ പക്ഷെ ഇന്നാലത് വെക്കുംന്തോറും നല്ലതാണ് ഉം
ഞങ്ങള് വാങ്ങ്ണ മാങ്ങല് ഇല്യേ കമ്പന്തേന് ഇല്ലേ തമിഴ്നാട് അവടെക്ക പോവുമ്പാെ ഇങ്ങനെ മുന്തിരിന്റെ തോട്ടത്ത് പോവുമ്പാെ വൈ ഇത് കിട്ടല്ണ്ട് ആൽക്കഹോൾ അല്ലാത്തത് ആഹ്
എനിക്ക് വൈനൊന്നും ഇഷ് ആഹ് എനിക്കും വൈന് ഇഷ്ടവില്ല ആഹ് ആഹ് എനിക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ ആ ആഹ് ചവർപ്പ് ഇഷ്ടമല്ല പക്ഷെ ഞാൻ ഇണ്ടാക്കുമ്പോം നല്ലപോലെ മധുരം ഇട്ടിട്ട് ഇണ്ടാക്കും അപ്പം ഗ്രേപ്ജ്യൂസ് കുടിക്ക്ന്ന പോലെ കുടിക്കാ
ആഹ് അതെ അതെ ഹസ്ബെൻഡ് അങ്ങനെ കൊണ്ടുവെര്ല്ണ്ട് എട്ക്കൊക്കെ ഇങ്ങനെ അവടെ പോയിട്ട് ആൽക്കാെ നോൺ ആൽക്കഓളിക്കായിറ്റ് ഇള്ളത്
ആഹ് ഹാ ഹാ
ആഹ് അങ്ങനെ കിട്ടല്ണ്ട്
ആഹ് അവരൊക്കെ യുണ്ടാക്കുമ്പഴ്ത്തേനകത്ത് നല്ലേ വാ ഇതായിരിക്കും കൊമോഷ്യലായിട്ട് നമ്മള് വീട്ടില് ഇണ്ടാക്കുമ്പളെന്ന് പറഞ്ഞാ വെറ്തേ ഒര് ഏഹ് വെല്യ ആ ചേർക്കലൊന്നും ഇതില് ഇല്ലല്ലോ
ആഹ് അന്ന് ഇണ്ടാവൂല ആഹ് ഇത് എങ്ങനെ അറിയാലോ മന്തിരി മുന്തിരിത്തോട്ടത്തിന്റെ അവ്ടെ ഇങ്ങനെ കൊടുക്ക്ണതാണ് ഒറിജിനൽ പ്യൂർ മുന്തിരിൻ്റെ ഗ്രേയിപ്പായ്ട്ട്ള്ള അങ്ങനെ അധികം തങ്കരിക്കാത്തത് ആതെ നല്ല റേറ്റും ഇണ്ടാവും
നല്ല ആഹ് ഇത് ഞാ വീട്ട്ൽ തന്നെ ചുമ്മാ ഉണ്ടാക്ക്ന്നതാ
ഉം ഇങ്ങൾ ദൂരം ലോങ്ങൊക്കെ ട്രിപ്പ് ഒക്കെ പോവ്വല്ണ്ടോ മക്കളൊക്ക വന്നാല് ഏഹ് എവിടെ മകൾതൊക്കെ എങ്ങനെ ബാംഗ്ലൂര് അങ്ങന ദൂരെണോ സിറ്റിയാണോ
ഇല് ഇല്ല ചെന്നൈയിൽ മുട്ടുവേദന കാരണം ഇപ്പ അങ്ങനെ എനിക്ക് യാത്ര പോവാൻ മടിയാ മുട്ടുവേദന നല്ല മുട്ടുവേദനയാണേ
ആഹ് ആഹ് അപ്പൊ ഇങ്ങള് സ്വന്താ കാറിലൊക്കെ ആരിക്കും ലേ പോവല് അങ്ങനെ ട്രെയ്ൻലൊന്നും പോവേണ്ടാവില്ലല്ലേ
ട്രെയിനിൽ പൂവല്ലോ പിന്നെ പൂച്ച കുഞ്ഞുങ്ങൾ ഒള്ളപ്പോ മാത്രം കാറേൽ പോവും അല്ലെങ്കിൽ ട്രെയിനി പോവും ആഹ് ട്രെയിനേ പോവുന്നാസുഖം
ഒരു ബാഗ് ഒക്കെണ്ടല്ലോ പൂ
ഉണ്ട് ഉണ്ട് ആഹ് ഉണ്ട് അതുണ്ട് ആഹ് അതിലാ കൊണ്ട് പോക്ക്
പ്പ എങ്ങനെ ഈ കടക്കലൊക്കെ രാത്രിങ്ങനെ കെടക്കല് എവ്ടെ കെടക്കല്
അവർക്ക് ആഹ് ഞാനാ കൂടിനകത്ത് തന്നെ രാത്രി കെടക്കുന്നേ പകല് ഞാൻ അഴിച്ചു വിട്ടേക്കും
അപ്പം ഈ മു അങ്ങനെ ആ ഒരു ടോയ്ലറ്റ് ഒക്കെ എങ്ങനെ ച്ചിയ്യല്
ടോയ്ലറ്റ്ൽ ഞാൻ കൊണ്ടോവും
അവര് പറയോഅയ്ന്
ഏഹ് ഒരു അങ്ങനെ പറയോന്ന് ചോദിച്ചാ തൊറ ട്ടിരുന്നാൽ അവര് തന്നെ കേറിക്കോളും
അങ്ങനെല്ലേ ആഹ് അപ്പം അങ്ങനെ അവടീം ഇവിടൊന്നും പാ ഇതാക്കൂലല്ലോ
ചെലപ്പം കട്ടിലേലൊക്കെ പോയി മുള്ളും എന്തോ ഒച്ചിടും ഞാ നല്ല അടിം കൊടുക്കും ഈർക്കിൽ വെച്ച്
ആഹ് പിന്നെ അപ്പ ഒരു പേടിണ്ടാവും
അപ്പൊ പേടി
ഉം ഇതീറ്റങ്ങൾത് ഭയങ്കര സ്മെല്ലാണയ്
അതെ ആഹ് പിന്നൊരു കൊഴപ്പം എന്നാന്ന് വെച്ചാ ഇക്ക് എനിക്ക് ഇതിനെല്ലാം പണിയുണ്ട് വൃത്തിയാക്കട്ടെ ബാത്റൂമിലൊക്കെ പോയന്നാലും എല്ലാം ക്ലീൻ ച്ചിയ്യണ്ടേ പിന്നെ അതൊരു പണിയാണ്
അതെ പക്ഷെ ന്നാലും നമ്മുക്ക് കൂട്ടിനൊരാളാവും വീട്ടിലാളില്ലാത്തപ്പോ ഉം അപ്പര കളിക്കൊക്കെ ച്ചിയോ ഇങ്ങനെ ബോളൊക്കെ ആയിറ്റ്
ആഹ് കളിക്കൊക്കെചെ
ആഹ് അവര് രണ്ടാളുള് തമ്മില് തല്ലൂടൂലേ
തല്ല് കൂടുവല്ലോ രണ്ടും കൂടെ ചെല സമയത്ത് കെടന്നങ്ങ് കടിക്കും ആദ്യൊക്കെ ഞാൻ വെളിൽ എറക്കി വിടുവാരുന്നു ബാത്റൂമി പോവാൻ വേണ്ടി വെളി പ്പോയി അവര് പക്ഷെ മഴ പെയ്യുമ്പോ പോവല്ലോ അവര്
ആഹ് ആഹ് അപ്പംങ്ങളി കുൾപ്പിക്കാനൊക്കെ എപ്പളങ്കിലൊക്കേ ആഴ്ച്ചേലൊക്കെ കുളപ്പിക്കൽ
ആ അത് ഞാൻ വാഷ് ബേസിന് കെറ്റി നിർത്തി കുളിപ്പിക്കും
ആ ആ ആ എന്ത് ഷാംമ്പൂ എന്തേ യൂസ് ചെയ്യലേക്കൂ ലെ അങ്ങനെ തൊപ്പള്ള ടൈപ്പാ നമ്മളെ ഈ വൈറ്റ്
ആ അല്ലല്ല അല്ല അല്ല അല്ല നാടം. പൂച്ചയാ സാധാ ആ ഇല്ല ഒര്ണ്ണത്തിന് കൊർചു ഇല്ല മഞ്ഞെ ഇണ്ട് വെള്ളേം മഞ്ഞെ. കൂടെ ചേർന്നതു. അങ്ങനെ
എ എ ഇവടെ അങ്ങനെ ഒരു പൂച്ചക്കുട്ടിനെ അങ്ങനെ ഈ കൊ എവ്ട്ന്നോന്ന് ഒറ്റക്ക് ഇങ്ങനെ വണ്ടിന്റെ എടേല്ക്ക് കണ്ടപ്പ അങ്ങെന കൊണ്ടുവന്നിനി പക്ഷെ എന്തയ്യറിയൊ ഇന്റെ മോനൊക്കെ ചെറിയ മുട്ട്ത്ത്ണ ആ കുട്ടി ആയൊണ്ടേ അഴിന്റെ അട്ത്ത്ക്ക് പോവുമ്പ അത് അത് ഇങ്ങനെ കളിക്കാണ് കൈ തട്ടാണ് പക്ഷെ മോനെ കൈമല് ഇതാവ്വാണേ മു നഖ ട്ടേ അപ്പൊ നമുക്കൊരു പേടിയ അപ്പ പിന്നെ ഞങ്ങള് എന്തയ്നാ പൊർത്താക്കി നല്ല ഇഷ്ടാട്ടോ അങ്ങനെ നോക്കാനൊക്കെ
ആ
രോമം ഇണ്ടാവൂലെ എല്ലോട്ത്തും
ആ ഈ രോമം വീഴുവെന്നേ എനിക്ക് മുറിക്കക അടിക്കാനേ നേര ഒള്ളു
ആ ആ മുറീല് റൂമിലൊക്കെ കേറ്റോ
എല്ലാട്ത്തും കെറും
ഏ ഹസ്ബൻഡ്ന് വല്ല്യ ഇഷ്ടം ഇണ്ടാവയ്ക്കു ലെ ഹസ്ബെന്റ് ന് ഇഷ്ടാണോ
ആ ഇഷ്ടവാ
ഏ അവടെ ഇവടെ അവ് വീട്ടില്ണ്ടോ അല്ലേ ജോബിന് പോയതാ
എല്ല ഇവഡ്യുണ്ട് അവിടെ ഒരു അവടെ ഇരുപ്പുണ്ട് ഞാനിങ്ങോട്ട് മാറിയിരിക്കുവ ഇവടെ
ആ ആ അവടെ എന്താ ടൈം പാസ് നിങ്ങള് എന്താ ചെയ്യല് ടി വി ഇണ്ടോ
ടി വി ഇണ്ട് ടി വി കാണും എന്താ ഹോബി എന്താ എന്തോ
വൈ മറ്റേ സൺ ഡയറക്ടാ കാശ് കേറ്റല്ണ്ടോ അല്ലെങ്കില് വൈഫൈയോ
എയർടെല്ലിന്റെ എക്സ്ട്രീം
ആ ആ
അതാണ്
ഇങ്ങള് ഇത് റീചാർജ് ചെയ്യല്ണ്ടോ അയില് മറ്റേ ടി വി അല്ലേ എൽ ഇ ഡി അല്ലേ ഉം ഈ വീട്ടില്ണ്ട് ടി വി പക്ഷെ നമ്മള് കോടൊന്നും വെച്ചിട്ടില്ല വൈഫൈയില് ഇങ്ങനെ യൂട്യൂബ് അങ്ങൻത്തൊക്കെ കിട്ടോള്ളൂ
ആ ആ ഇതിനും കൊടയില്ലാത്തതാ മറ്റേ എയർടെല്ല്കാര്ടെ ആ എനിക്കറിയത്തില്ല കെട്ടോ കൊടെഴുണ്ടോന്ന്
അ ബോക്സായിരിക്കും
ബോക്സ ആ
ആ ആ ചെലത് കൊടെണ്ടാവും ചെൽത് കേബിൾ കണക്ഷനായിട്ട് ബോക്സ് ആയിട്ട് ഇണ്ടാവും മറ്റത് എട്ക്കെട്ക്ക് പോവും കൊടാവുമ്പ റൈഞ്ച് അങ്ങനെ പോവൂലട്ടോ
ആ നേരത്തേ കൊടയായ്ര്ന്നു സൺ ഡയറക്റ്റിൻ്റെ അത് മാറ്റി
ആ ഞങ്ങൾത് സൺ ഡയറക്റ്റാ ട്ടോ വീട്ടില് ഇൻ്റെ വീട്ടിലൊക്കെ അത് ഞമ്മള്ണ്ടെങ്കില് അങള് വീട്ട് പോവ്വാണ്ന്ന്ണ്ടെങ്കില് മാത്രേ കേറ്റൊള്ളൂ പൈസ കേറ്റൊള്ളൂ
ആ ഹാ ഹാ ആരും കാണൂല ആ
ഉം ഇപ്പയിനൊക്കെ ഫോണിലല്ലേ അപ്പൊ ടി വി ല് കുട്ട്യേൾക്കും ഫോൺ ടി വി വേണ്ട
ശരിയാത്
ഉം ഞമ്മക്ക്പ്പൊ പണ്ടൊക്കെ ടി വി എവ്ടേലും വീട്ടിലൊക്കെ ഇണ്ടെങ്കിലൊക്കെ പോയി കാണാ വയങ്കര ഇ ട്രസ്റ്റേനി ഉം
ഇപ്പം അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല എല്ലാവർക്കും ഫോണിനകത്ത്
കാണ്ട് തീര്ന്നില്ല
കണ്ട് തീരത്തില്ല ശരിയാ അത്
ഇങ്ങള് ഈ മൂവിയൊക്കെ കാണാൻ തിയേറ്ററിലൊക്കെ പോവേണ്ടോ
തീയേറ്ററിൽ പോക്ക് വളരെ കൊറവാണേ പിന്നെ ഈ പോയിറ്റ്ണ്ട് പോയിറ്റൊക്കെണ്ട് പക്ഷെ വളരെ കൊറവാ
പോവലില്ല കാരണം മ്മക്ക് അങ്ങനെ പറ്റൂലല്ലോ പോവ്വാനൊന്നും
ആഹ് ഞങ്ങളെയൊക്കെ ഇതുപോലെയാ വീട്ട്ലൊന്നും വീട്ടിലൊന്നും അങ്ങനെ കൊണ്ടോവൂല്ലായിരുന്നു അപ്പോ ഒരു വർഷത്തെ ത്തിലൊന്നോ രണ്ടോ സിനിമ വല്ലം തിയറ്ററി പോയി കണ്ടാലായി ഇപ്പളും അത് തന്നേ ഇപ്പം പിന്നെ ടി വിൽ കാണും ഇപ്പോ ഈ പുള്ളിയും അങ്ങനെയൊന്നും പോവത്തില്ല ആഹ് ടി വി ല്ണ്ട്
ഏഷ്യാനെറ്റ് സൂര്യ യില് എല്ലത്തിനും കാണോ
എല്ലാത്തിലും കാണും ഏതിനകത്ത് ഇ പൊ അല്ലാതെ അ ആ ഇരിക്കും അല്ലാതെ ഈ ഒ റ്റി ജി ല് വരുവല്ലോ അതും കാണും പുതിയത് പുതിയതൊക്കെ വരുമ്പം ഉം
ആഹ് ഇപ്പ ഇനി ടി വി ല്ള്ളത് ഞമ്മക്ക് ഹോട്ട് സ്റ്റാറില് കിട്ടും
ഹോട്ട് സ്റ്റാറില്
ഫോണില് കിട്ടും ഉം ഇന്നാലും ടി വിൽ ആ ടൈമില് കാണത് വേറൊരു രസാല്ലേ
വേ റെ ച് ആഹ് ഫോ ഫോണിലാവുമ്പം വളരെ ചെറുതല്ലേ
ആഹ് ആഹ് രാത്രിയാവുമ്പം അമ്മക്ക് പണ്ടൊക്കെ ഒയ്‌വ്ണ്ടേന് ഇപ്പയ്ന് ഈ ടൈം ആവു മക്കളെ പഠിപ്പിക്കണതായോണ്ടേ ഓക്കേ ന്നാ ഓക്കെ ട്ടോ ഞാൻപ്പ വിളി കൊർച്ചെയ്ഞ്ഞ്ട്ട് വിളിക്ക